ഹലോ
ഹലോ കേക്കൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തോണ്ടു വിശേഷം
വിശേഷൊന്നുല്ല
ഉം വീരുന്നുകാരൊക്കെ പോയോ
വിരുന്നുകാര് പ്രത്യേകിച്ച് വിരുന്നുകാർ ഒന്നല്ലായിരുന്നു അമ്മയും പപ്പയും കൂടെ വന്നതാ
അതെല്ലേ ആഹ ആഹ വിസ്റ്റ് ചെയ്യൂലേ
കുറച്ച് ജോലി ഉണ്ടായിരുന്ന് കൊറച്ച് എന്താ പറയുന്ന മുട്ടക്കോഴി കുറച്ച് നിപ്പുണ്ടായിരുന്നേ കൊച്ച് ഒരു പത്ത് പതിമൂന്നെണ്ണം അത് രണ്ടൂന്നെണ്ണം പൂവനുണ്ടായിരുന്ന അപ്പം ഇവിടെ ആരും പന അവടെ ഹസ്ബൻഡ് ഒന്നും കൊല്ലത്തില്ല
ഓ
അതിനെ ഒന്ന് കൊന്ന് വച്ചാ കറി വെക്കാൻ വേണ്ടിട്ടേ
ആഹ് ആഹ് ആഹ് മനസിലാ
ആ അങ്ങനെ
ആഹ
അതിനെ ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി അതേപോലെ ഈ കൊറച്ച് കൊറച്ച് ജോലികള് അപ്പൊ പപ്പ വന്ന് ഇതൊക്കെ ചെയ്തു തരും കേട്ടോ
ആഹ ആഹ
രണ്ട് ചീനിക്കമ്പൊക്കെ നട്ട് അങ്ങനെ ഇച്ചിരി ഉം പിന്നെ ഗ്യാസിന്റെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്തു തരം
ആ ഫുള്ള് പണിയായിരുന്നല്ലേ അപ്പനെ കൊണ്ട്
ആയ് കിട്ടുന്ന അവസരം മുതലാക്കാം
അതേ തേ നല്ലൊണം മുതലാക്കിട്ടുണ്ട്
അങ്ങനെ വരത്തില്ല എപ്പോഴെങ്കിലൊക്കെ ഇടക്ക് ഇങ്ങനെ വരത്തുള്ളൂ അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതേ നമുക്ക് അവരെല്ലേ ആശ്രയിക്കാൻ പറ്റത്തൊള്ളൂ
അതെ ഹസ്ബൻറ് രാവിലെ ജോലിക്ക് പോകും പിന്നെ നമ്മള് മാത്രേ ഒള്ളല്ലോ
ആ അല്ല അത് വന്നാല് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കല്ലെ പോയതിന്റെ ക്ഷീണം ഒക്കെ ആവുമ്പോത്തേക്ക് അതുകൊണ്ട് നമുക്ക് പറയാനും തോന്നത്തില്ല പപ്പ വരുമ്പം
അതെ ആ
അതുലെ നമുക്ക് അപ്പമാരോട് പെട്ടെന്ന് കാര്യം നടത്തുവാൻ പറ്റുല്ലോ വല് പെമ്മക്കൊക്കെ ആ ഒരു ഇത് ഇവിടെണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കാര്യം എല്ലാം നിർത്തിയ എന്ന്വെച്ചാ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹല ഹലോ ഹലോ
നമുക്കത് എനിക്കൊന്നും അറത്തില്ല ട്ടോ
ചേച്ചി റേഞ്ച് പോകുന്നുണ്ട് എടക്ക്
ആഹ് അതെ ഞാന് കട്ട്യാതില്ല എനിക്ക് മനസിലായി അറ ജുവിന്റെ എന്തോ പ്രശ്ണമാണെന്ന്
ഇപ്പൊ ക്ലിയർ ആവുന്നത് മഴയുടെയ ആയിരിക്കു തോന്നുണു ഉം ഉ വയര ആയിരിക്കും
ജോലിയൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു ഹോസ്പിറ്റലൊക്കെ പോണായിരുന്നു അതെല്ലാം പോയി വന്നു
എങ്ങനെയുണ്ട്
കൊറവ് ഉണ്ട് ഇത് ഇന്നലത്തെക്കാളും കൊറെേൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്
ഡിസ്ചാർജ് എന്നത്തേക്ക എങ്ങാണോ ആണെന്ന് പറഞ്ഞോ
ത്തേക്ക് മേ ബി കാണുായിരിക്കും ഉ
ഉ ഉ അതോ ഹോസ്പിറ്റലുകളിലാണ് പ്രശ്നം ഡിസ്ചാർജ് ആവുമ്പോത്ത ത്തേക്കും
പൈസയാണ് കൂടുല് ഹോസ്പിറ്റല ഇപ്പ ഇന്നാണെങ്കില് അവിടെ ഒരു ആ സർജറി ചെയ്യാൻ വന്ന് സർജറി ചെയ്ത് ഒരു കൊച്ച് എന്തോ ബൈക്ക് ബൈക്ക് മൂന്ന് മൂന്ന് പേരും കൂടെ ബൈക്കില് പോയതാ രാത്രിയില് ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളോരേ ഒച്ച അപ്പൊ അങ്ങനെ തിന്ന് ഇങ്ങനെ മൂന്നു പേരും കൂടെ ഇതില് പോയി അങ്ങനെ ആക്സിഡന്റ് സ്കൂട്ടി മറിഞ് ആക്സിഡന്റ് ആയി ഇപ്പം ഫ്രണ്ടിൽ ഇരുന്ന രണ്ടു പിള്ളേർക്കും ഇതു ണ്ടായിരുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഇബൾക്ക് ഇല്ലായിരുന്നു അങ്ങനെ തലയിടിച്ച് വീണ് അങ്ങനെ ക്രനിയോ പ്ലാസ്റ്റിയോ ക്രേനിയോ ഒട്ടമിയോ അങ്ങനെ എന്തോരു ഇത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ബില്ല് ആ കൊച്ചിന്റെ അപ്പം ബില്ലും കൊണ്ട് വന്നതായാലും ഇങ്ങനെ ഡോക്ടേഴ്സ് വരുവല്ലോ പി ആർ ഒക്കെ അനെ അവരോട് പറയുന്ന കേട്ടെ എന്താ ഇത്രയും പൈസ ഒന്നൊന്നര ലക്ഷം രൂപയായി ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മ്
അതാ ഇപ്പൊ ഹോസ്പിറ്റലിൽ കേയറുമ്പോഴത്തേക്കും നമുക്ക് ബില്ലൊന്നും നമ്മള് പ്രതീക്ഷിക്കുന്നടുത്തല്ല ഇപ്പൊ നിസ്സാരമായിട്ട്രു അസുഖത്തിന് പോയാലും അവര് ലക്ഷങ്ങളല്ലേ എല്ലാരും പറയുന്നേ അതാണ്
ഉം കണ്ടമാനം പൈസയ അങ്ങ് മേടിക്കുന്നത് നമ്മൾ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപയാണ് ഡോക്ടറിന്റെ ഫീസ് തന്നെ
ഉ അതെ അത് ഇപ്പ എല്ലാർക്കും ഇൻഷുറൻസോ എന്തെങ്കിലും ഉണ്ടെങ്കില് എന്തെങ്കിലും നടക്കൂ അല്ലാതെ നമുക്കൊന്ന് ഒരു അസുഖത്തിന് കേട്ട കേൾവിയില്ലാത്ത അസുഖങ്ങളല്ലേ എന്തൊക്കെയാ
പണികളല്ല
ഉം പനി അത് ഓരോ നമ്മൾ ഓരോ അസുഖത്തിനായിട്ട് ചെല്ലുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് ഒരുപാ അസുഖങ്ങളായിട്ട്പ്പ
ആ ആ ബ്ലഡ് ടെസ്റ്റ് ഉം ഉം ലാബില് തന്നെ എന്തോ ഒരു തിരക്കാന്ന്റിയമോ
ആ ഇപ്പൊ എല്ലാവരും പാക്ക് ഒരു പാക്കേജ് പോലെങ് ബ്ലഡ്ടെസ്റ്റ കാരണം എല്ലർക്കും ഷുഗർ പ്രഷ ർ കൊളസ്ട്രോൾ തൈറോയ്ഡ് ഈ ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് അവർ ഇട്ടേക്കുക അതൊരു ഓഫർ പോലെയ അങ്ങ് ചെയ കാരണം അവർക്കറിയാം ഇത്രയും എല്ലാ ടെസ് ചെയുന്നുണ്ട് അങ്ങനെ ആ ഓഫർ കാണുമ്പോഴെങ്കിലാ അല്ലെങ്കി ഇന്നതും കൂടങ്ങ് ചെയ്തേക്കാം എന്നും പറഞ്ഞ ചെയ ഓഫർ തന്നെ എല്ലാത്തിനും ഇപ്പ അത് തന്നെ ഒരു കച്ചവടം പോലെ അങ് ആയി
ആന്ന് ആന്ന് ഈ
മരന്ന് എഴുന്നതിന്
എത്ര മരുന്നാ ഒരു ദിവസം എഴുതുന്ന ഒരു ദിവസം കഴിക്കുന്ന ചിലര് കഴിക്കുന്ന മരുന്നിൻ്റെ എണ്ണം കണ്ട കഴിഞ്ഞാൽ തന്നെ സ
അതെ അതെ ആ ആരോഗ്യ എന്ന് പറയുന്നത് ഇപ്പോ ഒരു കച്ചവടയിട്ട് മാറിയിട്ടുണ്ട് ഉം ഹോസ് അതെ അതെ
പഠനവും ആ ആരോഗ്യവും എല്ലാം ഒരു എല്ലാത്തിനും പൈസ ഇപ്പൊ പൈസ ഉണ്ടെങ്കിലേ എന്തും നടക്കൂ ആടെ പൈസ ഇല്ലയോ ഒരു കാര്യവും നട ക്കത്തില്ല എല്ലാത്തിനും അത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ ഒരു ഹോസ്പിറ്റൽ ചെലവാണെങ്കിലുംഏ സാധനം മേടിക്കുന്ന ആണെങ്ക എന്തായാലും ഒരുപ്പം ഒന്നും വിലയില്ല അഞ്ഞൂറ് രൂപക്കൊക്കെ പോയി സാധനം മേടിച്ചാ ഒന്നുല്ല മേടിക്കാൻ എന്തവേടിക്കുന്ന എന്താ മേടിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനാ മേടിക്കേണ്ടത് ഒന്നും മേടിക്കാനും ആ ഒരു എമൗണ്ട് കാണുമ്പോ തന്നെ നമ്മള് മനസ് ഏ ഇന്നലെ ഞങ്ങൾ പോയപ്പോ അവിടെ ഹൈപ്പർ മാർക്കറ്റ് ഒരു ഒരു കിലോ മുന്തിരിങ്ങയുടെ വില മുന്നൂറ്റി സംതിങ് രൂപ എന്തോ ഒരു റെഡ് കളറിലുള്ള മുന്തിരിങ്ങ അത എന്താണ് സംഭവം എന്ന് എനിക്ക് ടേസ്റ്റ് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല പാക്ക് ചെയ്ത് വരുന്ന ഒരു കവറിനകത്ത് മുന്നൂറ്റി സംതിങ് രൂപ റേറ്റ് മോളത് നോക്കി അല്ല മുന്തിരിങ്ങ തന്നെ ഗ്രേബ്സ് തന്നെയ എഴുതി ഞാനത് നോക്കി ചെറിയ ഒരു വേറെ മറ്റേയില പ്ലംവല്ലോ ആണോ റൗണ്ട് നല്ല റൗണ്ടിലിരിക്കുവാ സംഭവം റെഡ് കളർ നോക്കിയ മുന്നൂറ്റി സംതിങ് രൂപ ഞൻ അതുപോലങ്ങ്
അഹ
അതാ എല്ലാ സാധനം അതാ റംബൂട്ടാ മേടിക്കാൻ പോയാ ഇവിടെയൊക്കെ കിലോ മുന്നൂറ് രൂപുണ്ട് റംബുട്ട അവിടെ വിലങ്ങനൊണ്ട
ഇവിടെ ഞാനങ്ങെ ചോദിച്ചിട്ട് എ അതിന കുറിച്ച് അറിയത്തില്ല ഏച്ചി ഞങ്ങളങ്ങനെ റംബൂട്ടാൻ അങ്ങനെ മേടിക്ക നമ്മളീനാട്ടില്ക്കെ നമുക്ക് വീട്ട്ലെക്കെ ഒണ്ടായി ആഹ് കഴിച്ച് ദേ ഇവിടെന്ന് വേടിക്കുമ്പോള് നല്ല പൈസയന്ന് നമുക്കും അറിയാം അതുകൊണ്ട് പിന്നെ ആഹ് ഭാഗ തേക്ക് നമ്മള് പോയിട്ടില്ല
ഏഹ് ഇവിടെയൊക്കെ നമ്മടെ സ്ഥലങ്ങളിലൊക്കെ കൂഴയുടെ റംമ്പൂട്ടാന്റെ കൂഴ എന്നൊക്കെ പറയുന്നത് ഈ കുരൂന്ന് പെട്ട് ട്ടെന്ന് ഇളകി വരാത്ത ആഹ് പഴങ്ങളെവിടെ നമ്മുടെ അടുത്തവിടങ്ങളിലൊക്കെ നി ക്ന്നെ പക്ഷെ ഇവിടെന്ന് കൊണ്ട് വരുന്നത് ഈ വരിക്ക ഏഹ് റംമ്പൂട്ടാനും പറഞ്ഞ സമ്പവം അതിങ്ങനെ കുരൂന്ന് പെട്ടെന്ന് എളകിവരും കൊച്ചുങ്ങ കൊക്കേ കഴി ക്യാനേ മറ്റേതാുമ്പോല കുരു വായിലിട്ട് താമ്പനി അങ്ങനെ എന്തേലും ഇതാവുമ്പം പക്ഷെ നമ്മള് ഇരുമ്പ് വെച്ച ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്ത്കഴിഞ്ഞാ അതിങ്ങെ എളകി പൊരാസ്പഷം മൊത്തം ഉംഅതുകൊണ്ട് നമ്മള് മുന്നൂറായാലും ആഹ് കുഞ്ഞുങ്ങടെ ആഗ്രഹല്ലേ എന്നും വിചാരിച്ച് വേടിക്കും അവർക്ക് നമ്മള് നമ്മടെ തോ വീട്ടിൽപാക്ക്ന്ന പഴം ഒന്ന് കൊടുത്ത്നോക്ക് അവരത് വേണ്ട ണ്ടന്ന് പറയും പക്ഷെ അവർക്കത് റംമ്പൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുംഒക്കെ കൊടുക്കാങ്കില് അവർക്കത് ഓക്കെ വേടിച്ചോണ്ട് വരുന്നതും കാണാം
ആഹ് ആഹ് ആഹ് അതെ അവർക്ക്ഇങ്ങനെ മധുരമുള്ള സാധനങ്ങള് കൊടുക്കായിരിക്കല്ലോ കൂടത് ഇഷ്ടം
ഉം മധുരമാണ് വേണ്ടത്
അതാണ് കഴിക്കാത്തതും കഴിക്കാൻ പാടില്ലാത്തും
ആഹ് അവർക്ക് വേണ്ടാത്ത സാധനങ്ങള് അവർക്ക് വേണം പക്ഷെ എന്നാ ആരോഗ്യപരമായിട്ട് കഴിക്കാനുള്ള സാധനങ്ങള് അവർക്ക് വേണ്ട
അവന് ഇതേപോലെ ആഹ് ഫ്രണ്ട്ന്ള്ള അവക്കാടൊ മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കി കിലോ കിലോ എന്തോ മുന്നൂറ്റി തൊണ്ണൂറൊ അങ്ങനെ എന്തോ പർണ് ഞാന് അതെപോലെ അവടെവെച്ചു
ആഹ് പക്ഷെ കൊറെ ഇതിനൊക്കെ ഹെൽ ആഹ് കൊറെ ബെനഫിറ്റ് ഒക്കെ ഇതിനകത്ത് ഇപ്പ ഈ കൊറെ എന്തൊക്കെയോ കഴിച്ചാ നല്ലതാണ് എന്ന് പറയുമ്പത്തേക്കും നമ്മള് എത്ര വെല കൊടുത്താണെങ്കിലും അ
അതെ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് കെടക്ക്ന്ന ണ്ടല്ലോ ഈ ഫ്രൂട്ടസ് കടയൊക്കെ അവര് ഭയങ്കര ക ത്തിയങ്ങനെ ഉം നല്ല വെലേ ഇപ്പൊ നമ്മള് പുൊറത്ത്നിന്ന് വേറെ ചന്തയിലൊക്കെ പോയി മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അവരാവും ഇവിടുന്ന് മേടിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റില ആൾക്കാര് അല്ല ഇന്നെനിക്ക് മനസ്സിലായി അങ്ങനെ അവടെ നമ്മള് സാധാരണ എത്രയാ ഒരു പ അ പപ്പായക്കൊക്ക മേടിക്കുന്നത് എന്താ ആഹ് തൊതെ എൺപത് അത്രയും വേണ്ടിയ ആവത്തുള്ളൂ ഒരു കിലോ ഇത് നൂറ്റിപത്ത് നൂറ്റി ഇരുപതൊക്കെയാ ചോദിക്കുന്നത്
നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്തായാലും നമ്മള് വെറും കയോടെ കേയറിച്ചെല്ലത്തില്ലല്ലോ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ആയിട്ടല്ലേ അങ്ങനെ പോകത്തുള്ളൂ അതുകൊണ്ട് അവർക്കറിയാം എത്ര രൂപ പറഞ്ഞാലും നമ്മളത് അവര്ടെ കയ്യിൽ നിന്ന് വേടിക്കുംന്നുള്ളത് അല്ലന്നുണ്ടെിൽ നമ്മളെന്തായാലും നമ്മ ഫ്രൂട്ട്സ്ഓ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഐറ്റം ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെ ഇപ്പൊ ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് ഫ്രൂ ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് എല്ലാരും കൊണ്ടു പോോകുന്നതും
ഉം
എന്തുവായാലും എല്ലാം ഈ പറയുന്നൊലേ ഓരോ ക ച്ചവടതന്ത്രങ്ങൾ അത് മാത്രാ നടക്ക്ന്നേ എങ്കി ഏഹ് ശരിയട്ടോ ഞാൻ വിളിക്കാവേ